ഹലോ ഹലോ
കേൾക്കുന്നില്ലേ
പോവാം എന്തുണ്ട് വിശേഷം വിശേഷം
നല്ല വിശേഷം സുഖമല്ലേ
സുഖമായിട്ട് ഇങ്ങനെ പോകുന്നു ഭക്ഷണം കഴിച്ചോ
ആഹ് ഫുഡ് ഒക്കെ കഴിച്ചു
ഞങ്ങൾ കഴിച്ച ഇല്ല്യ ചായ ചായ കുടിച്ചത് മണിക്കാ എന്തൊ കറി വെച്ച് എന്താ കറി വെച്ച്
ചോറ്റിക്ക് എന്താ കുമ്പളങ്ങ കറി
അതെ മീനൊന്നും മേ ടിക്കൂലേ
ആഹ് ഇന്ന് മീൻ ഇല്ലെനു
അതെ മീനൊക്കെ കിട്ടാൻ ഭയങ്കര പാടാണ് ഇപ്പൊ അല്ലെ ടോളിങ്ങാരന ഭയങ്കര വ ചാള കക്കെ മുന്നൂറ് രൂപോറണോ നാല്പത്തഞ്ചു ദിവസം കഴിയുമ്പോ ശരിയാവും ഹലോ ഹലോ ഹലോ ഹലോ ഹലോ കട്ടായി പോയ ഹലോ ഹലോ ഹലോ ഹലോ ഹലോ ഹലോ ആഹ പറണോ മീനൊക്കെ ഇപ്പ ഭയങ്കര വിലല്ലേ എന്താ ക കൈ പോയല്ലടേല്
കട്ടായതല്ല കേൾക്കാൻ
ആഹ അത്ങ്ങനെ റേഞ്ച് പോണതാ വേറെ എന്ത് വിശേഷം ഇവിടെ കുട്ടികളെ വർത്താനക്ക കണ്ടല
ആഹ പേദണ്ട് ഫ്രൂട്സ്ക്ക
അതെ ചായ പിടിക്കാനല്ലേ അപ്പാ
ആയാ അങ്ങനൊന്നുമല്ല
ജൂല നാല്
ക്ക പറയാ ആഹ ചായട കുടിക്കള്ളോ
ആ് ആ കൊഴപ്പില്ല പനിയൊക്കെല്ലേ ഫ്രൂട്ട്സൊക്കെ കൊടുക്ക് കുറഞ്ഞാ പിള്ളോയിക്ക്
വേദണ്ട്
ആ ആ മരുന്നൊക്കെ കറക്റ്റയിട്ട് കൊടുക്കട്ടോ പനിയൊക്കെ പേടിക്കേണ്ട പനികളാ വന്ന ത് കറ റ്റട്ട് മന്നക്കെ കൊടു പിള്ളായിരികേട്ടാ കുറുമ്പണ്ട പിള്ളാരിക്ക്
ച്ച്
കൊറച് കുറുമ്പില്ലെ പിന്നെ എന്തിന് കൊള്ളാം അത്യാശ ഒത്തിരി കുറുമ്പാശിയൊക്കെ വേണം ഓവറാ വണ്ടിരുന്ന മതി
മനുഷ്യന്മാരാമ്പ എല്ലാ മാ
അതെന്നാ അല്ലാരും വേണം കുറുമ്പും വാശിം ഒക്കെ വേണം മക്കളൊക്കാവുമ്പോ ഈ പ്രായത്തൊക്കങ്ങനെ വെല്ല്യതാമ്പോതൊന്നും ഉണ്ടാവൂലല്ലൊ
ആ
എങ്ങനെ മഴയൊക്കെ ഇണ്ടോ അവിടാ അല്ലെങ്കി എന്താ വെയിലാണോ അന്തരീക്ഷം
മയപ്പൊന്ന് ചോർന്നു
അതെയല്ലേ
ഒന്ന് പാറ്റി പോയി അവ്ടെ
ഞങ്ങക്ക് മഴയില്ല വെയിലാണ് നല്ല വെയില്
രാവിലൊക്കെ ഭയങ്കര വെയി ലേനു
ഇവിടെ നല്ല രാവിലോട്ട് ഇപ്പളൊക്കെ നല്ല വെയിലാണ് ഇഞ്ഞ് കൊറച്ചയുമ്പം അന്തരീക്ഷം മാറോന്നറിയില്ല
ആ ഞാൻ ങ്ങക്ക് മെസ്സേജ് അയച്ചൊക്കെ നോക്കീനു അപ്പൊ കിട്ടീല
ആ ഞാനേ കൊച്ചും മോള് പ്രസവിച്ച് കെടക്ണ അപ്പം കുട്ടീണ്ടേ അപ്പ രാവിലെ ഒന്നും വരാൻ പറ്റില്ല അപ്പ അത് അതുകൊണ്ടാണ് കയ്യൊക്കെ ഒഴിയുമ്പോളെ വരാൻ പറ്റൊള്ളേ ഈ കുഞ്ഞിപ്പാറ്റ എപ്പളും കടന്ന് കരയും കുറുമ്പത്തി കുഞ്ഞിപ്പാറ്റെ ചെറിയ കുഞ്ഞ് കുറുമ്പുള്ളോട്ടാ കുഞ്ഞണെ അപ് അപ്പച്ചിരി കുഞ്ഞി കുറുമ്പുള്ളു
അപ്പൊ കുറുമ്പൊക്കെ ഇണ്ടാവൂലെ
ആ വലുതാവു ൽ കുറുമ്പാവും ഇപ്പ കുഞ്ഞി പൈതലാ പത്തിരുപത്തെട്ട് ദിവസായിട്ടൊള്ളു പിന്ന് പിന്നെ ഞാനിങ്ങെനാ ഇവര് പം നാൽപ്പുളി കഴിയുമ്പോ പോകുഏയ് ഞാനിങ്ങനെ പുള്ള എടകെടക്ക് തൊണ്ടിയിരിക്കും ഓര് പോയിക്കഴിഞ്ഞാ പിന്നെ അമക്ക് കിട്ടൂലല്ലോ എടുക്കാൻ പിന്നെ ഓരു വല്ലപ്പോഴും മാ അവര് വല്ലപ്പളും കൊണ്ടോന്നാലല്ലേ കിട്ടോള്ളു പിന്നെ നമുക്ക് എപ്പോളും ഓടി പോവാനും പറ്റ് കാലിങ്ങനെ വയ്യാണ്ടിരിക്കണ്
ആ ഓല് ഇങ്ങോട്ട് വരെന്നെ വേണ്ടി വരും കാണണെങ്കി
കേൂ നല്ലോള് തന്നെ അത് കെട്ടിയോൻ്റെ മൂട് താങ്ങി നടക്കണ സാധനാ
ഏ ആ
കുളി കഴിയുമ്പോ പൊക്കോളാൻ
ആ ആ അത് പറ്റും
അപ്പോൾക്കത് പറ്റൂല പാലാര് കൊടുക്കും പാലൊക്കെ ഞാൻ കൊടുത്തോണ്ട്ന്ന് പറഞ്ഞു ലാക്റ്റ്ജൻ കൊടുക്കോടി ഞാൻ ലാക്റ്റജം കൂടുക്കൂന്ന് അവള അടുത്ത് ഉ എൻ്റെത് കള നിിന്റെ ഉ
അവളുണ്ട-
അവള് ഇവിടെ അടുത്തിരിക്കണ്ട് ആ ആ ഉം ഹ ഹ അത് അവളുടെ ആ ചെറുത് ഇതെന്റെ കാലമൂടെ കിടന്ന് ഉറങ്ങാണേ ആഹ് അപ്പൊ അവളൂടി ഇരി- എന്റെ അടുത്ത് വന്നു
ആ
ചെറുത്അവിടെ കിടന്ന് ഉറങ്ങാർന്നു അവിടെന്ന് ഞാൻ ഇവിടെ കൊണ്ടുവന്ന് എന്റെ മടീ കടത്തി ഉറക്കാണ് ശരി നമ്മുക്ക് ഈ കിട്ടുമ്പോളല്ലേ കിട്ടുള്ളൂ കുഞ്ഞായിരിക്കാനായി പിന്നെ ഈ പ്രായമൊക്കെ കഴിയുവല്ലേ അല്ലച്ചിരി കഴിയുമ്പോഴ് കഴിയുമ്പോഴത്തനും ഈ കുഞ്ഞിപ്രായ ഒന്നും ഇനി നമുക്ക് തിരിച്ചു കി- കിട്ടൂലല്ല കുടിപ്രായ ഇപ്പള്ളല്ലെ പൊടിപ്രായം അപ്പോൾ നമുക്ക് ഇപ്പളോ നല്ല എനിക്ക് ഭയങ്കര ആ ആ എനിക്ക് ഭയങ്കര ഇഷ്ടാ ഞാൻ എനിക്ക് ഭയങ്കര ഈ പൊടി കുഞ്ഞാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം
ആഹ് ആഹ് കേക്ക് കരയണുണ്ടോ
ഓ
കരയണുണ്ടോ കുട്ടി
ഏ അത് എടക്ക് ഇങ്ങനെ ഉഷാറാവുന്നതാണ് ഉം കര രച്ചിലൊന്നും അങ്ങനെ ഇല്ല അവൾക്ക് പാല് വേണമെങ്കിൽ മാത്രമേ അവൾ ബഹളം ഉണ്ടാക്കുകയുള്ളൂ അല്ലെങ്കിൽ അവള് സൈലന്റാ അപ്പ പാല് ഏ ചവരം കേറി കഴിഞ്ഞ പിന്നെ അവള് സമ്മയിക്കൂല
അപ്പൊഞാ ഉറങ്ങോ
ആഹ് ഇച്ചിരി കുടിച്ച് കഴുമ്പോ തന്നെ വയറ് നിറഞ്ഞാ പിന്നെ അവിടെ കടന്നുള്ളനും കണ്ടല്ലേ കളി ിക്കും കിടന്നു
ആഹ്
അപ്പോഴൊന്നും നമുക്കൊരു ശല്യം ഉണ്ടാക്കൂല
ആഹ്
പിന്നാ പോണ കാലം ഞാനിങ്ങനെ എടുത്ത് വെച്ചിണ്ട് അപ്പൊ ഇവർ ചീത്താവും ചീത്താവും ഞാൻ പറയാ ഞാൻ ചീത്താക്കും ചീത്താക്കുംന്ന് പറയും അപ്പ ആഹ് ഞാൻ ചീത്താക്കും നീ സഹി ചോടി എന്നറയും ഞാനും അവനും ചീത്താക്കൂന്ന് ഞാനും അവനെ പുപ്പളമുത്ത അപ്പൊ മോനും ഓള് പറയും ചീത്താക്കും ചീത്താക്കും ഞാൻ പറയും ഓ ചീത്താക്കോടി ഞങ്ങളെ കൊച്ചിന ഞങ്ങക്ക് ചീത്താക്കാൻ പറ്റും ളിക്കും
ആഹ്
അപ്പൊ മാമേം ഉമ്മീമ്മയും ചീത്താക്കും കൊച്ചിനാ അപ്പ ചീത്താക്കും പോണേക്കുമുന്നേ ഞങ്ങൾ എല്ലാ വഷള ത്തരം പഠിപ്പിച്ചിട്ട് വിടോടി എന്ന് പറഞ്ഞ്
തന്നെ നമ്മള് നല്ല മുതല ഇത് കൊടു
ആഹ് പിന്നല്ലാണ്ട് ഞമ്മക്ക് ഇത്രയൊക്കെ ചെയ്തു കൊടുക്കാൻ പറ്റുള്ളൂ ഞമ്മള മോൻ പഞ്ചാരക്കെച്ചാണ് നമുക്ക് ഇങ്ങനെയൊക്കെ പുന്നാരിച്ചു ഇങ്ങനെയൊക്കെ ചെയ്ത കൊടുക്കാനേ പറ്റുള്ളൂ
ആഹ
അമ്പടി ആഹ ആകെ ഒരു പേരക്കുട്ടിയയിട്ടൊള്ളൂ പേരക്കുട്ടികളൊക്കെ വന്നിട്ട് ഇവിടെ മോനൊക്കെ കെട്ടിയക്ക ഇപ്പ ആകെ അങ്ങനെയുള്ളൊരു കൊച്ച അയിന് ഞങ്ങക്ക് കുഞ്ഞായിരിക്കേണ്ടേ
അതന്നെ
ഞാനും അവനും പുഞ്ഞാരിക്കും എപ്പളേ അപ്പോ അവള് ഞങ്ങളോട് എ പറയും പുന്നാരിച്ചു പുന്നാരിച്ചു ചീത്താക്കിക്കോന്ന് പറയും ഞങ്ങൾ ആ ചീത്താക്കോന്ന് പറയും
പിന്നെ ചീത്ത ആക്കണ്ടല്ലേ
പിന്നെ ചീത്താക്കണ്ടേ ചീത്താക്കേണ്ട സമയത്തൊക്കെ ചീത്താക്കണം ആഹ ആഹ ഉം ഞങ്ങ പുന്നരിച് പുന്നാരിച്ചു അവള് എന്തോ ചെയ്യോന്ന് പറഞ്ഞ കടിക്കാൻ പഠിപ്പിക്കുന്നവള് കടി കൂലടീ നോക്കിക്കോ ഞങ്ങപുന്നാരിച്ചു പുന്നരിച്ച ആ പുന്നാരിച്ചു പുനരിച്ചു കടിക്കാണ്ടൊക്കെ ആക്കും നീ നോക്കിക്കോ നീന്ന കടിക്കോ അവള് ഇപ്പ തന്നെ മോണ വെച്ച് കടി ചുടിക്കണ്ട്
അ ആ അത് ഉമ്മാമകാടെ കടിക്കണ എന്ന് പറയനത് ആൾക്കാര്
ആഹ്
എടിപ്പ അത് മോണ ള്ള ഇനി വേദന എടുക്ക അറിയോ കൊച്ചിനെ അല്ലെ ആഹ് അവള് ഉഡായിപ്പ് ആയിട്ട് വന്നേക്കണ എന്റെ അടുത്ത് ഉം കാ തീരുന്നെന്റെ ഒച്ച
അതെന്നെ.
ഞങ്ങ വിശേഷയപ്പോ തൊ ട്ട് നോക്കിയിരിക്കണതാണ്.
കുഞ്ഞെ വരാൻ
ആഹ് എന്റെ വാവേ
ഉം
അവിടെ എത്ര കുട്ടികൾ ഉണ്ട് രണ്ടു പേരിക്ക് പനിയാണെന്ന് പറഞ്ഞ എത്ര പേര് ഉണ്ട്
നാല് പേര്ണ്ട്
ഇണ്ടാ
ആഹ്
രണ്ട് പേര് ചെറുതാണ്ന്ന് തോന്നണ്ടല്ലേ ഉം
ഒന്ന് പിന്നെ
ആഹ് ഓ പൊടി കുട്ടി. യാണല്ലേ. ആഹ് ആഹ് ആഹ് ആ കൊച്ചിന പനി പൊടിക്കാ പനി
ആഹ് ഓനും പിന്നെ ഒന്നാം ക്ലാസ് ല്ല ഊട്ടിക്കോ
ള്ളോ ഇവിടെ ഇവിടെ ചുറ്റും പനിയാ
ഉം കുട്ടിനെ ശ്രദ്ധിച്ചോളി.
ഉം ഇവടെ ചുറ്റുപാടും പ ഞങ്ങ ഇന അങ്ങന പൊറത്തക്കൊന്നും എറങ്ങൂല. വാതല ഒന്നും അങ്ങന തൊറക്കൂല. ആക ഞ വാഷിംഗ് മെഷീൻ ഓണ ക്കാ മാത്ര അ ഭാഗത്തക്ക്‌ പോവള്ളു. ഇവടെ ഭയങ്കര കൊതുകാണ് പറം ബണ്ട ചുറ്റ്വെ അപ്പൊ പറമ്പില് ജാതി മരും. ജാതിമരുണ്ടങ്കെ വയങ്കര കൊതുകായിരിക്കെള്ളൂ. ആഹ് അപ്പൊ ഈ കൊതുകള്ളാരന അങ്ങനെ തുറക്കൂല കൊച്ചിനെ കുത്തണാരനെ ആ അതില് തുറന്നിടല് ചുരുക്കും കൂണുപാതല തോറന്നില്ല പാമ്പിന്റെ ശല്യവും ഉണ്ട്
ആഹ് അമ്പടി ഉണ്ട് പാമ്പിന ശല്യത്ത്
ആഹ് അപ്പ ആ പാമ്പിന്റെ ശല്യം കൂടെ ഉള്ളതൊണ്ട് പേടിച്ചിട്ട് വാതിലും ഞാനല്ലും തുറക്കൂല പിന്നെ എയർ ഹോളൊക്കെ പറ്റുന്ന തേച്ചി മറ ച്ചക്കെ ആയി ബാത്റൂമില് മാത്രം അത് ചെയ്തിടില്ല ബാത്‌റൂമില് ആണ് ഹോസ് ൂ ബാബര് കണ്ട് പാമ്പ് ബാത്റൂമില് പാമ്പുകള്ബാത്ത് തറൂമിൽ പോൻ വേണ്ടി കയറിയ പാമ്പുകള് തുണിയ പൊക്കി പിടിച്ച് തിരിച്ച് വെച്ച് ഇങ്ങോട്ട ഓടി അള്ളോ പാമ്പന്നും പറഞ്ഞോണ്ട്
സ്കൂട്ടി ഓട്ടി പഠിച്ചപ്പപ്പോ അവിടെ ഉള്ളേനരു പാമ്പ്
അതല്ലേ ആ ആഹ ശരിയെന്നാട്ടാ
ആന്ന് ക്കട്ടെ